കേൾക്ക്ണില്ലേ ഹലോ കേൾക്ക്ന്നില്ലേ
ആ ഇപ്പം കേൾക്ക്ണ്ട് ഫസ്റ്റ് കേട്ട്
ആ
ഉം ന്തേ ക്കെ പാട് സുഖ ല്ലേ
സുഖാണ്
ഉം ഫുഡൊക്ക് ഏ ഫുഡൊ ക്കെ കഴിച്ചു എന്തെങ്ങളൊക്കെ ചോറയ്ച്ചോ
ആ ചോറയ്ച്ച്
എന്തെ കറി?
കറി മുരിങ്ങി പരിപ്പും കറിയെച്ച്, അയ്ല പൊര് ച് പയറുപ്പേരി. ആൻ കെന്തേര്ന്നു?
എൻക്കിന്ന് കുമ്പളങ്ങ കറി പിന്നെ ബത്തൾ മീംപൊരിച്ചത് ന്ത്യേ മക്കളൊക്കെ
മക്കളൊക്കെവ്ട്ണ്ട് അപ്പം
ഏ മക്കള് ഉം വല്ല്യാള് സ്കൂൾക്കോയി പിന്നെ ചെറിയാൾക്കൊരു പനിയൊക്കായിട്ട് പിന്നെപ്പം രണ്ടൂസായിട്ട്
ആ
ഉം അപ്പഞ്ഞ് ശെര്ക്ക് മാറീട്ടണ്ട് തിങ്ക്ളായ്ചൊട്ട് വിടാ എര്തീട്ടെ
ആഹ് ആഹ് അപ് മപ്പൊ ഹ് വ്ൾ ച്ചർഞ്ഞിട്ട്ണ്ടാഉലേ
ആ ടീച്ചർക്കങ്ങനെ പറഞ്ഞു വോയിസ്ടും. ന്തെക്കെ പാട് മയക്കെണ്ടവ്ടേ?
മഴ ആ മഴൊക്കെ രാവിലൊന്ന് ചെർതായിട്ടൊക്കെണ്ടായിരുന്നു പ്പല്ലാ തതിന്റേഷല്ല
ഏ ഏ എന്ട്ടിപ്പൊ പണ്യൊക്കെ കയ്ഞ്ഞോ ഒക്കെ റെസ്റ്റിലിരിക്കാവൂലേ?
ആ റസ്റ്റാണ് ഞങ്ങക്ക് ഇന്ന് ഇവ്ടെ പണിക്കാര്ണ്ടെ
ആ എൻ
വീട് വീട്പണിയെന്താ വീട് പണി കഴിഞ്ഞഴിഞ്ഞാല് പമ്പിങ് വയറിങ് പമ്പിങ്ങാര്ണ്ട്.
ഏ ആ അപ്പൊ ഏകദേശ് ത്ത് പണിക്കെ കയ്ഞ്ഞീ
ആ പണ്യൊക്കെ കഴ്ഞ്ഞു ഇഞ്ഞതുംകൂടൊള്ളൂ
ഉം അടുപ്പിലെങ്ങനെ തീയൊക്കെ പുടിപ്പിച്ചോ അപ്പൊ ആ പണി കയ്യിണീന്റെ മുന്നങ്ങനെ പുട്പ്പിച്ചോ
ആഹ് ങ്ങനെ പുട്പ്പിച്ചല്ലാത് മയല്ലേഞൊ പൊർത്തർങ്ങി പോയിങ്ങാണ്ട് കത്തിക്കാൻ വയ്യാത്തൊണ്ട് അപ്പൊ അങ്ങട് ആണ് തങ്ങട്പ്പിച്ചു
ആ
ഞ്ഞി വെള്ളം ആയികിട്ടണം.
വെള്ളംപ്പോ പ്ലംബിങ്ങിന്റെ പണിയാവൂലെ അപ്പന്തേ പ്ലംബിങ്ങിന്റെ പണി നേരം വെയ് ഈ
ആതവര് വരാതോ ആഹ് വര് വരാത്തോണ്ട് നമുക്കിപ്പ വേറെ തെരക്കിട്ട പണി ഇണ്ട് പർഞ്ഞപ്പളെ
ആഹ് ആഹ് അടിയൊക്കെ എന്തേ ടൈലിട്ടക്കാ അതോ
അല്ലല്ല കാവിയെന്നെ ടൈലൊന്നും ഇട്ടിട്ടില്ല കാവി ഉം ടൈല്
ആദ്യത്താ ആഹ് ആഹ് ആദ്യത്തെ അടുക്കള അങ്ങനെ പറ്റെ പൊളിച്ചിങ്ങാണ്ട് ഇങ്ങനെ പുതിയതായിട്ട് അങ്ങനെണ്ടാക്കല്ലേ
ആഹ് അങ്ങനെ ഇണ്ടാക്കിയതാണ് അത് ചെറിയ താഴത്തിങ്ങനെ എറക്ക് ക്കല്ലെ മഴ പെയ്താ വെള്ളൊക്കെ കേറിങ്ങോണ്ട് അപ്പോ അത് തറ ട്ടി പുതിയ തറെട്ടി പൊന്തിച്ച് കാണ്ടേ അങ്ങനെ ചെയ് ഈ നീളൊക്കെ ഇപ്പ കൂട്ടി കൊറച്ച് വീതി കൊറച്ച് ചെത്തി അങ്ങനെയങ്ങ് കൊറച്ച് താക്കി
ആഹ് ആഹ് ആഹ് അപ്പാ ആയ്ച്ചെങ്ങന്നന്നെ പുതിയതായിട്ടവള് ണ്ടാകി
ആഹ് പുതിയതായി ക്കണ്ടാക്കി.
ഉം ഉം അപ്പൊ ഇഞ്ഞിപ്പ പ്ലംബിങ്ങിന്റെ പണി അങ്ങനെ അപ്പൊ പ്ലംബിങ് പണി ഒക്കെ കയ്യാ തെ അങ്ങനങ്ങട്ട് അപ്പം പാത്രം കഴുകാനൊക്ക അപ്പൊ
ഒക്കെ പൊറത്ത്ണ്ട് ഒരു കൊട്ടത്തളം അയ്ക്കാണ്ട് പോവും. മഴജ്ജുമ്പളൊള്ളൂ ബുദ്ധിമുട്ട്. മഴ ഇല്ലെങ്കി പിന്നെ അങ്ങനെ മുറ്റത്ത് കൂ ആഹ് മഴ ഇല്ലെങ്കി മുറ്റത്ത്ക്കൂട ണ്ട് നടക്കാ. മഴെയ്താലാണ് ഗെതികേടാ അപ്പൊ ഇന്നലെ തന്നെ മഴപെയ്തോണ്ട് കേ അവര് വന്നോണ്ട് ഇതൊക്കെ പൂട്ടിട്ടൊണ്ടേ
ആ വാൽവ് പൂട്ടീക്കുവല്ലല്ലേ അപ്പൊ ഇന്ന് നല്ല ബുദ്ധിമുട്ടാവും അല്ലേല്ലെ
നല്ല ബുദ്ധിമുട്ടേനും അതോണ്ട് പണിയൊക്കെ കഴിയാനും നേരം വൈകി അപ്പൊ മോനൊന്നും അങ്കണവാടിക്ക് വിട്ടിട്ടില്ല കുളുപ്പിക്കാൻ വെള്ളല്ലാത്തത് കൊണ്ടൊക്കെ
ആ മോനെന്താ അംഗനവാടിക്ക് പോകുമ്പോ മടീണ്ടോ
ഇല്ല പോ ഇന്നുപ്പ പോണി ഞാൻ ഞാൻ കൊണ്ടാകാന്ന് പറഞ്ഞപ്പോ ഇന്നോട് മ്മച്ചി അംഗലവാടിക്ക് പോണില്ലേ എന്നൊക്കെ ചോദി മോൻക്ക് വല്യ നേരന്നോല്യ ഓന് പോവും ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ലാ അങ്ങനെ പോന്ന്
ഏ
ഓന് പോകും കൊഴപ്പൊന്നൂല്ല നാങ്ങനെ
അംഗല ഓരോ അംഗലവാടി ഇതിൽപ എങ്ങനാ കുട്ടികളൊക്കെ ഉണ്ടോ കുട്ടികളൊക്കെണ്ടാകുമ്പോ പിന്നെ മക്കൾക്ക് മടിണ്ടാവില്ല കുട്ടികളക്കെല്ലാതെ
ഇന് ആ ഇന്നലെ അഞ്ചാളുണ്ടായിരുന്നു ഇന്ന് ച്ചിരുന്ന് കൊറവ് വാണ് ഇപ്രാവശ്യം മൊത്തട്ടിയാളാ വേശ ആറണ്ണം ഏഴെണ്ണം ഒക്കെള്ളൂ പര് വരവ് മൂന്നെണ്ണം നാലെണ്ണം ഇന്നലെ അഞ്ചെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ്
ആ പപ്പൊക്കെയിനി മഴയൊക്കെ ആയതൊണ്ട് അവിടെ എന്താ പാട് നല്ല ന്ന മഴന്നെ അല്ലേ
നല്ല മഴേണ് മയണ്ടാപാടില്ല മയ ഉണ്ടെങ്കി വൈറ്റ് ഇപ്പൊക്കോ വെയിലാ ട്ടോ
ആ മഴ പിന്നെ പെയ്താണ്ട് അങ്ങനെ നിക്കുമ്പം തന്നെ തുണിയള് ഒണങ്ങാനും അതിനൊക്കെ ബുദ്ധിമുട്ട്
ആ ആണോന്നോ ഭയങ്കര ബുദ്ധിമുട്ട് തന്നേണ് മക്കള് സ്കൂ തൊടുന്നതൊക്കെയാണ്
പാന്റും അങ്ങനൊക്കെയാണ് മക്കളെ ഫാൻ്റും ജീൻ സിൻ്റെ
ആ ഒണങ്ങി ആ ഒണങ്ങി കിട്ടാൻ യൂണിഫോമൊക്കെ പിന്നിം ഇതായ്ക്കോളും മറ്റെതാളൊക്കെയാണ്
പിന്നെ അതല്ലാ മറ്റ അന്ന് അത് പുതിയെതായിട്ട് അടുക്കളാ അങ്ങനെ പുതിയെതായിട്ട് ഇതാക്കിയിട്ട് ഓടാക്കികാണോ അതോ വാർ പ്പാക്കിക്കെ
ഓടെയിനി പഴെ ഓട് ഇണ്ടായിനി അപ്പോ ഇതെന്നെ ആണ്ട് കൊൾത്തി ഇട്ടു വാർപ്പൊന്നും ആക്കീട്ടില്ല കമ്പി ആക്കി മരത്തിന്റെ പട്ടികിം കൗക്കോൽനും പകരം കമ്പിയാളാക്കി കമ്പി ആക്കികാണ്ട് ഉം അയിമ്മെ ഓട് കൊ ത്തിയോ
ആ ആ മോൻ എന്താപ്പോ സ്കൂൾ പുതിയതായിട്ട് മാറിയിട്ടൊക്കെ പോവാനെക്കെ എന്തേലും മടി അങ്ങനെ എന്തേലുയെക്കെ ഇണ്ടാവും മ ആദ്യ വെ ഒര് മടി അല്ലെയ്നോ
പ്പം ആ മടി ഇന്നലെ പോയിട്ടില്ല മടിയൊക്കെ ഇണ്ട് മടിയൊന്നും അയ് വിട്ട് ഇപ്പ അതൊരു ഇള്ളതല്ലേ ശീലത്തിന് വിടാ
ആഹാ മടി ഇണ്ടാവും ലെ
മടിയൊക്കെ ഇണ്ട് മടിയില്ലാത്തെ ഒന്നും അല്ലാ പുതിയെ സ് സ്കൂളാണ് കര്തിട്ട് അയുടെ മടിയൊന്നും മാറുലല്ലോ അത് അങ്ങൻ തെന്നെ ഇണ്ടാവും
ഉം ഏ ഇന്നെലിം ലീവെയ്നി എന്തെ അസുഖായിട്ടോ ഇന്നെലിം ലീവെയ്നി ചോയ്ക്കാ വെർതെ ലെ
വെർതെ ലീവാക്കെക്കാ പന്തളിക്ക് പർഞ്ഞയ്ച്ച്‌ലാന്ന് പർണാണ്ട്
അപ്പൊ ടീച്ചറ്മാര് വിളിക്കൂലെ
വിൾച്ചോട്ടെ ആ വുൾച്ചും വുൾച്ച് വുൾച്ചോട്ടെ പോട്ടെ അല്ലാപ്പം എന്താട്ട്ണ്
അമ്മക്കല്ലേ ഞമ്മക്കല്ലേ വിളി ക്കാ
നമ്മക്ക് വിൾച്ചിട്ടൊന്നുയില്ല അപ്പം ഞാൻ ചോയിച്ച് എന്താടാ നീ നാളെ പോയി പറിം ഞാൻ ഇക്ക് മടിയെന്നുന്ന് പറിം ഞാൻ സത്യം പറിം ഇക്ക് മടിയായിട്ടാ വെരാഞ്ഞേ പറിംന്ന് പറഞ്ഞു
ഉം പിന്നെ ഇപ്പന്നാ ന്നാല് പഠനെന്നും തെടങ്ങിട്ടില്ലല്ലോ അപ്പം പിന്നെ വല്ലാതാങ്ങട്ട് കൊഴ്പ്പണ്ടാവുലാവും പഠിപ്പിക്കാലൊക്കെ തൊട്ങ്ങു ബു ഒക്കെ കിട്ടിലെ അപ്പ ഓര്
യെ ബുക്കൊക്കെ കിട്ടിക്ക്ണ് ക്ലാസ്സൊക്കെ കൊർ ച്ചക്കെ തൊടങ്ങീട്ടിണ്ട് ഇപ്പം എന്നാലും ഓരോ പരിപാടികളായ്ങ്ങോണ്ടല്ലേ ഇപ്പന്ന് വായനാ ദിന കിസ് മത്സരാണ് അതിന്റെ എടക്ക് എത്തൊക്കെ ചെറിയ ചെറിയ പര് പാട്യാളൊക്കെ ഇണ്ടായിരുന്നല്ലോ ആ പിന്നെ കുട്ട്യാൾക്ക് അവാർഡ് കൊടുക്കലും അതു തായിട്ടുള്ള പരിപാടികളും അങ്ങനെ മീറ്റിങ്ങായിട്ടും ആഹ് ഇന്നിപ്പത്രാം തീ ഇരുപത്തി ത്തൊമ്പതാന്തി ഇരുവ കൊറേ അ പരിപാടിയായിട്ട് അങ്ങനെ കയിഞ്ഞു പോയിത് സ് ആ
ആഹ് മോന് കൂടോ കിസ് മത്സരത്തിന് കൂടോ
കൂടുന്നൊക്കെ പർഞ്ങാണ്ടാണ് ഇവട്ന്ന് പൊയ്ക്ക്ണത് ഇനി എന്താവു ആവോ
ആഹ് അത് ചെൽപ്പം വെർതെ അങ്ങനെ പറഞ്ഞതാണാവലെ
അറീല്ല ചെൽപ്പം ഇന്ന്പ്പം നോക്ക്യൊക്കെ പോയിക്ക്ണ് ഞാൻ കൂടന്നൊക്കെ പറഞ്ങാണ്ട്
ആഹ് ആ പിന്നെ ഇങ്ങള് നാട്ട്ക്കൊക്കെ പോയിന്യോ ആഹ
ഏ പോയിന്നു പോയിന്നു പ പത്തൊമ്പീസം ക്കെ നിന്നു പോന്നു വെടെ വീഡ് പണിക്കാരായതോണ്ടേ ആഹ് വൊർച്ചീസൊക്കെ
ആ ആ വെക്കേഷൻ ടൈമിലു ണ്ടാവൂലെ വീ ട് പണിക്കാര് കരാറൊട്
അ അല്ലല്ല ജോലിക്കെന്നെ
കൂലിക്ക് ലേ
ആ കരാറ്ന്നറിമ്പൊ ഇപ്പ എപ്പളോ കൈഞ്ഞിട്ടുണ്ടാവും ഗോലിക്ക
ഒരണക്കിനപ്പങ്ങനെ കരാറൊട്ക്കാവൂല്ലേ നല്ലത് അമ്മള് ഇങ്ങനെ ഈ പണി ഇങ്ങനെ ആവുമ്പോ
ആഹ കറ ഉം കരേറൊട്ക്കെന്നെ നല്ലത് പക്ഷെ കരാറ്പ്പൊ ഓല് പർഞ്ഞ പൈസ അപ്പ റെഡിക്കണ് കൊട്ക്കാൻ വാണം
അങ്ങനേണ്ല്ലേ നമുക്ക് നി നിന്നൊന്ന് തര്നിണ്ടാവൂല ചെലപ്പലേ അല്ലെങ്കിൽ പിന്നെ മ്മക്ക് പ രിജയള്ളാൾക്കാരൊക്കെ വാണം
ആഹ് വേണന്നാ പറ്റും
ഉം
പിന്നെ
പിന്നെ ന്നിട്ട് എന്തൊക്കെണ്ട്
എന്താ അങ്ങനെ പോണുണ്ട് മക്കള് എന്നിട്ട് അ എപ്പളാ വര്കാ സ്കൂളൊക്കെ വിട്ട് എപ്പളാ വര്കാ
മക്കള് മോള് ഇപ്പം ആ വണ്ടി ണ്ട് ഏഹ് വീടിന്റെ അടുത്ത് കു ക്കൊന്നുവില്ല കൊറച്ചാണ്ട് മൊകൾക്ക് കയറാണ്ട്
ആ
പിന്നെ അങ്ങട്ട് വേരും മോക്ക് അയിന് ഇപ്പൊ മോനും മോളും ഓരോപ്പം ഇങ്ങനെ പോയി ഇതായിട്ടേ ഇപ്പൊ മോക്കും തന്നെ പോവാനൊരു മടിയാണ് ആ ആ ഓക്ക് ഓന്റെ കൂടെ പോയിട്ട് ഒനില്ലായിട്ട് ഓക്ക് ഒരു സങ്കടാണ് അങ്ങനെ ഇങ്ങനെ പറയാണ്
ആ
പിന്നെ ഓര് വരുമ്പോത്തിന് ഇപ്പ അഞ്ച് മണിയായി തൊടങ്ങും ഇപ്പൊ ലാസ് റ്റ് ട്രിപ്പാണ് ഓര്ക്ക്‌ ഓള വണ്ടി മാറ്റിയെ ഞാനും മറ്റേത് ഒൻപത് മണിയാകുമ്പോത്തെന് വണ്ടി വരും ആദ്യ ത്താ വണ്ടിയെ
പ്പളാ വണ്ടിയ
അപ്പൊപ്പൊ ഒമ്പതേ നാപ്പീന ആക്കിക്ക്‌ണ് വണ്ടി അപ്പൊ ആ വണ്ടി ഇപ്പൊ സ്കൂളന്ന് നേരം വൈകിങ്ങാണ്ടാണ് വര്ക
ആ
അപ്പം എന്താണ് നേരെ വൈകികാ ണ് എത്തും ചെയ്യണത്
അവിടെയും തന്നെ ഇന്ന് സ്കൂളും തന്നെ കിസ്സ് ണ്ട് ന്നൊക്കെ പറഞ്ഞക്ക്ണ് എന്താ പാട് അറിയില്ല കിസ്
ആ ആ ചെറിയ ചെറുത് എത്രയില
ചെറുത് കെ ജിയിലല്ലേ
ഏഹ് ഇപ്പ ചേർത്തിട്ടേള്ളൂ
ആ ഇപ്പ ചേർ ത്തിട്ടോളെ അപ്പൊ പിന്നെ ഒര്ക്ക് പിന്നെ അ അങ്ങനെയൊന്നും ഇല്ല ഓൽക്ക്‌ പിന്നെ പഠനം ബുക്കൊന്നും കൊണ്ട്
ആ എന്നാ ശരിട്ടാ ഞാനെ പിന്നെ വിളിക്കട്ട ആ
ആ, ഓക്കേ എന്നാ ശരി